കേൾക്കാമോ
ആ കേക്ക്ന്ന്ണ്ട്
പിന്നെ എന്തുണ്ട് വിശേഷം
ട്രിപ്പൊക്കെ പോവലുണ്ടോ?
ട്രിപ്പ് പോകല് ഞങ്ങള് ഈ അവധിക്ക് കുറവായിരുന്നു ഞങ്ങക്കിവിടെ കൃഷി കാര്യങ്ങളൊക്കെ കുറച്ചൊള്ളത് കൊണ്ട് അങ്ങനെ പോയി നിക്കാൻ പോവാറില്ല പിള്ളേര് പോയായിരുന്നു
ആണോ
ഉം നിങ്ങള് പോയാരുന്നോ ട്രിപ്പ് എന്തെങ്കിലും
ആ ഞങ്ങള് വെക്കേഷൻ അല്ലേ അപ്പോ കുട്ടിക്ക് ലീവ് ഉള്ളത് കൊണ്ട് ഒന്ന് പോയിറ്റ് വന്നു
ഓ ദൂരെയൊക്കെയാണോ പോയത്
ഇല്ല വയനാട് റിസോർട്ടിൽ പോയി നിന്ന്
ആ അങ്ങനെ പോയെ ഉള്ളൂ ല്ലേ
പിന്നെ നിങ്ങള് ദൂരെ എവിടെയെങ്കിലും ട്രിപ്പ് പോയിനോ
ദൂരെയൊന്നും ഞങ്ങള് പോയില്ല ഞങ്ങ ക്കങ്ങനെ പോകാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു
അതെയോ
പിന്നെ നമ്മുക്കിവിടെ ഇത്തിരി കൃഷിയൊക്കെ ഓർ ഞാൻ പറഞ്ഞില്ലേ മുളക് കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുക്ക് നനക്കില് കാര്യങ്ങൾ ഇള്ളതുകൊണ്ട് അങ്ങനെ പോയി ഒരു ദിവസം പോയാ അതിന് വാട്ടം സംഭവിക്കാർന്നു അത്രമാത് ത്രം വെയിലല്ലായിരുന്നോ
കൃഷിയൊക്കെ ഉണ്ടാവുമ്പോ പോകാൻ ബുദ്ധിമുട്ട് എല്ലാരേയും ഏൽപ്പിച്ചിട്ട് പോണ്ടിവരൂല്ലേ കോഴി അങ്ങനത്തൊക്കെ ഉണ്ടോ?
കോഴി തന്നെ ആർണ്ണം ഉണ്ട് പിന്നെ ഒരു പട്ട് ട്ടിക്കുട്ടിയുണ്ട്
ആ അപ്പൊ അതിനൊക്കെ നോക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അപ്പൊ ട്രിപ്പ് ഒന്നും നടക്കൂലായിരിക്കും ഇവിടാ ആ ഞമ്മള് പോയത് ഇപ്പൊ അടുത്ത് പോയിന്ന് പറഞ്ഞല്ലേ വയനാട് റിസോർട്ടിലേക്കയിരു
അല്ല അവിടെ കോഴിക്കെ
കോഴി ഉണ്ടായിരുന്ന ന്നു പിന്നെ പതിനാറ് കോഴിക്കള് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആങ്ങള കൃഷി ചെയ്യുന്ന് അപ്പൊ ആയാങ്ങളന്റെടുത്ത് പതിനാറ് കോഴ മക്കൾ ഉണ്ടായിരുന്നോ പതിനാറ് കോയിക്കളുള്ളത് പെ ണ്ടെന്ന് ഇന്ന് നല്ല വെയിലോണ്ടായിരിക്കന്നാ പറയുന്ന ഇപ്പൊ രാവി അവ നല്ല രീതിക്ക് ഭക്ഷണോക്കെ കഴിച്ചു പക്ഷേ അവരിങ്ങനെ പാറി പറന്ന് കളിക്കേണ്ടായിരുന്നു പെട്ടെന്ന് നോക്കുമ്പോ ഞമ്മള് എങ്ങനെ നോക്കീട്ട് കാണാം ഡിം തായെ വീണി ചത്ത ഓരോന്ന് അങ്ങനെ ചത്തും ഒറ്റ കോയി മാത്രം ബാക്കിയായി
ഇനി ആരെങ്കിലും വല്ല വിഷം ന്നാൻ കൊടുത്താണോ
നമ്മള എന്നിട്ട് ഹോസ്പിറ്റൽ കൊണ്ട്പയി എന്താ പെട്ടെന്താ പറ്റിയെന്ന അറില്ലോ പറയാൻ പറ്റില്ലല്ലോടുത്ത ആൾക്കാർക്കന്നും ഇഷ്ടപെട്ടില്ലെങ്കിലും കോഴിക്കളല്ലേ ഒരു ഫുള് ഇങ്ങനെ ചിരിഞ്ഞതാക്കുമല്ലോ അതുകൊണ്ട് ഇഷ്ടപെടാഞ്ഞിട്ട് അങ്ങാനെന്ത ആയിരിക്കും വെച്ചിട്ട് ഡോക്ടറെ കൊണ്ടേ കാണിച്ചതരാ ഡോക്ടറിന്ന് കുഴപ്പൊന്ന ഇല്ല അത് പിന്നെ ഇപ്പോഴത്തെ ചൂടല്ലേ ഇവർക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവൂല ഞമ്മക്കേ താങ്ങുന്നില്ലല്ലോ അപ്പം കോഴിക്കൊക്ക അതുകൊണ്ടായിരിക്കുന്നാ ഡോക്ടർ പറഞ്ഞില്ല വേറെ കൊഴപ്പൊന്നും ഇല്ലന്നാ പറഞ്ഞ
പക്ഷെ എല്ലാ കോഴിയും ഒരേപോലെ ചത്തു പോയത് അതിശയായി പോയില്ലേ
അതെ നമക്കു ആകെ എ ന്തോ പോലെയായി പെട്ടെന്ന് നമ്മള് രാവിലെ നമ്മളന്നെ ഫുഡ ഒക്കെ ഇട്ട് കൊടുത്തതാ ഭക്ഷ നോക്കി നമ്മള് പിന്നെ എള്ള ഇട്ട് കൊടുത്ത് എന്നും കൊടുക്കുമ്പ അപ്പൊ ഞങൾ പറയണ്ട് എന്ത് രസം കാണാനൻ ഒപ്പരം എല്ലരും കൂടി ഒപ്പരം വെര ചെയ്യ കുറയും പിന്നെ പൂവനായിട്ടും പെടക്ക് നല്ലണം ഒക്കെ നല്ല വലുതായി പൂവന്മാർ പതിനാറ് കോഴികൾ
അതില് ഒരെണ്ണം പോയിട്ട് ബാക്കി പതിനഞ്ചെണ്ണം ചത്തു പോയോ?
ബാക്കി പതിനഞ്ചെണ്ണവും ചത്തു ഒറ്റ ദിവസം കൊണ്ട് ഫുൾ
ഓ അത് ഭയങ്കര അപ്പം മുട്ടയിട്ടുണ്ടിരുന്നാണോ
ഇല്ല പിട കോഴികള മുട്ടിട്ടില്ല പൂവൻ കോഴികളൊക്കെ പൂവല് തുടങ്ങി ഒരു ഒന്ന് രണ്ട് ദിവസം ആയിട്ടുള്ളൂ തുടങ്ങിട്ട് ഞമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്ക നല്ല രസംല്ലേ കുറയും നമക്ക് കാണാനായി നല്ല ഭംഗിയുള്ള നല്ല വലിപ്പള്ള പൂവന്മാരൊക്കെ നല്ല നല്ല ഉഷാറുള്ള കോഴക്കള്. നമ്മളിങ്ങനെ നോക്കി നിക്കും ഇങ്ങനെ ഓരോ ഓരോ ടൈമിങ്ങനെ നല്ല രസല്ലേ കാണാനേ നമ്മള് പോറ്റുന്ന കോഴികൾ ഓരോ ഓരോ ഇതിങ്ങനെ കാണുമ്പോ ഭയങ്കര നമുക്കരു ആ അതില് പിന്നെ ആകെ മടി ഇനി വേണ്ട ഇത് കാണുമ്പ ഞമ്മുക്കൊരു ബുദ്ധിമുട്ടല്ലേ.
പിന്നെ പശു പശു അങ്ങനെ എന്തെങ്കിലുമൊക്കെണ്ടോ കൃഷി പശു?
ആടു ഉണ്ടായിരുന്നു ഇപ്പ ഇല്ലേ കുറെ മുന്ന.
ഉം അതിനെയൊക്കെ കൊടുത്തോ?
ആ എല്ലാത്തിനേം കൊടുത്തു. എല്ലാം നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷെ ഈ ചത്തു പോണെ തൊരു പൊറുതേടല്ലേ.
അതെയെന്നെ പറമ്പുണ്ടോ?
അത്യാവശ്യം തന്നെയുണ്ട് നമുക്ക് കൃഷി ചെയ്യാം നമ്മളെ കൃഷി ചെയ്യാനിൽ കോഴി, ആട് അങ്ങനത്തോക്കെ ആയിട്ടും പിന്നെ പച്ചക്കറികളൊക്കെ നടാനും, അയിനൊക്കെള്ള ഇതിണ്ട്.
ഓ അവിടെ ഈ പുഴു ശല്യണ്ടോ പുഴു പുഴു?
ഇപ്പയോ അത് ഇപ്പ സീസണാ ഓരോ ടൈമിലല്ലേ ചില ടൈമില് ഭയങ്കര പുഴുക്കളായിരിക്കും എവിടെ തിരഞ്ഞാല് പുഴു ആയിരിക്കും.
ചൊറിയൻപുഴു അല്ല തോട്ടാപ്പുഴൂന്ന് പറയും. അട്ട
തോട്ട അ അട്ട വയനാട്ടിൽ വന്ന സാനത്തിനെയാണോ പറയുന്നേ
അതായിരിക്കും. കാരണം അത് ചോര കുടിച്ചിട്ട് കാലുമെന്ന് എറങ്ങിപ്പോകും
അപ്പാടെ വീണു പോവും
അതെ അതെ അതെ ചൊറച്ചിലൊക്കെ ഭയങ്കരായിരിക്കും
ആ ആ അത് നമ്മള് വീട്ടിലില്ല നമ്മള ചവിടേക്ക ആസാധനില്ല
ഇവിടെ ഞങ്ങക്ക് അട്ട ഭയങ്കരമാണേ. ഈ മഴ സമയത്ത് ഭയങ്കര കൂടുതലാ. ഭയങ്കര ശല്ല്യാത്.
ആഹ് ഇല്ല നമ്മളെവിടെ അതില്ല. അത് മയ് രക്തം കുടിച്ചിട്ട് അങ്ങനെ തന്നെ വീണും പോവൂലേ അത് പറച്ചെടുക്കാൻ പറ്റില്ലല്ലോ അയ്നാ. ആ ആ ഒരു പ്രാവശ്യം നമ്മൾ എവിടെയോ പോയപ്പ ഇങ്ങനെ പി ന്ന എന്റെ മോളാ എന്നെയല്ലാ എന്റെ മോളെ കടിച്ച് എന്നിട്ട് മോള് പേടിച്ചിട്ട് എന്താ സാധനംന്ന് അറിയില്ലാലോ
പേടിച്ചു പോവും നമ്മള് ആദ്യട്ട് കാണുന്നര് പേടിച്ചു പോവും
അതിനൊന്നുല്ല പക്ഷെ ഇവിടെ പേടിച്ചിട്ട് എന്തോ ജീവി പറഞ്ഞ ഭയങ്കര അട്ടാസം പിന്നെ ബ്ലഡും കാണ അവളി പിന്നെ ആകെ പേടിചോയി ചോര കണ്ടാ പേടിയവും
ഓ അതറിയില്ല ആവുമ്പോ ഭയങ്കര പേടിച്ച് പോവും കാരണ ചെലപ്പോ ഇത് ചോര കുടിച്ചെറങ്ങി പോയി കഴുമ്പോഴേക്കും അവർ അറിയുന്നത് തന്നെ.
ആഹ് അപ്പൊ നോക്കുമ്പോൾ ഓൾ അതിന് മുന്നേ രണ്ട മൂന്നെണ്ണം കടിച്ചിണ്ട് ഓള് അറിഞ്ഞില്ല.
ആഹ് അപ്പൊ പിന്നെ
ആഹ് അവളാ ആ അതെ അവള് അറിഞ്ഞില്ലാ ആഹ് ബ്ലഡ് കണ്ടപ്പോ പറഞ്ഞു ആ ഇത് അട്ടകടിച്ചന്നെയാണ് നമ്മള് പറച്ചെടുക്കുമ്പല്ലേ എന്റെ ഒരു ബ്രദറ്ണ്ട് അതിനെ അട്ടകടി അലർജിയാ
അവിടെ എങ്ങനെയാ കൊടംപുളി വാളംപുളിയൊക്കെ ഇണ്ടോ?
അങ്ങനത്തൊന്നും ഇവിടെയില്ല.
കൊടംപുളി, വാളംപുളി ഇല്ല.
ഇല്ല കുടംപുളിയും ഇല്ല വളംപുളിയും ഇല്ല ഏ ഇരുമ്പിപ്പുളിയുണ്ട് മറ്റെ ഒരു പച്ച് ഇരുമ്പി നമ്മൾ പീടിയേന്ന് വാങ്ങുന്നേ
ഈ വാളംപുളിയാണോ കൊടംപുളിയാണോ?
വാളമ്പുളി. കൊടംപുളി ഇങ്ങനെ ആരെങ്കിലും കൊണ്ടെത്തരും ആഹ് അതെ അതെ പിന്നെ കൊടംപുളി ഇങ്ങനെ ആരെ ലും കൊണ്ട തരും അപ്പൊ കൊടമ്പുളീന്റെ രുചി നമ്മളെ വീട്ടിൽ അങ്ങനെ ആർക്കും ഇഷ്ട്ടല്ല അതിന് വെ ഹ് ഹും ഇവിടാർക്കും അത്ര- അത്ര ഇഷ്ടയില്ല അതിന് വേറൊരു രുചിയല്ലേ കറിയിലിട്ടാലേ ആഹ് അത് അങ്ങനെ ആർക്കും ഇഷ്- ഇഷ്ടയില്ല
പക്ഷെ ഇവിടെ ഇവിടെയൊക്കെ കൊടംപുളിയാ
ആഹ്
ഇവിടൊക്കെ കൊടംപുളിടെ- സീസണാണ് ഇനിയിപ്പോ മഴക്കാലം ആവുമ്പോ കൊടംപുളി സീസണാ വരാൻ പോണെ
ആഹ് അത് നിങ്ങള് ഒണക്കൂലെ അതെങ്ങനെയാ അത് ചെയ്യല് അത് കറപ്പിച്ചാണല്ലോ കാണല്
അത് കറുത്ത് നമ്മൾ പൊരിയ്ക്കോ ചെയ്യുന്നേ
എങ്ങനാ
നമ്മള് പുകപ്പരുണ്ട് നമ്മളത് ചോട്ടി പോയി പറ പെറക്കിക്കൊണ്ടന്ന് പൊളിച്ച് കായ് കളഞ്ഞ് നമ്മളത് ഹേ നെ റ്റിട്ട്ട്ട് നെറ്റിന്റെ മേളിൽ വെച്ച് അടീല് തീയ്യ്ടും ഓവർ തീയല്ല നമ്മള് അത് അത് ത്പ് പുകയ്ക്കോ ചെയ്യുന്നേ പുക കൊണ്ട് ഇത് ഒണങ്ങണം
അതാണോ കറുപ്പ് കളറായി വരുന്നേ?
അതെ അതെ നമ്മള് തീയില് പൊകക്കണം ഓവർ തീ ആയാാൽ കത്തി പോവും കരിഞ്ഞു പോവും
ആഹ ഇങ്ങനെ നമ്മള് ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നി കണ്ടിണ്ട്
ഓ അല്ല ഇവിടെയൊക്കെ നമുക്ക് അത് ഭയങ്കര സീസൺ ആണ് നി മഴക്കാലാവുമ്പോ അതിന്റെ സീസണാ
ആഹ അത് മഴക്കാലത്താണോ ഉണ്ടാവുക?
ആ മഴക്കാലത്താണ് ഈ പുളിയുണ്ടാവണത്
ആഹ
പിന്നെ വേനൽക്കാലത്ത് കാപ്പിക്കുരു കാപ്പിക്കുരുന്റെ സീസണില് കാപ്പിക്കുരു പിന്നെ ഏല കൃഷിയുണ്ട് ഏലം ആ
ഏലോക്കെ ഉണ്ടോ നമ്മൾ നിങ്ങളെ മാതിരി കൃഷിയൊക്കെ ചെയ്യോ?
ആ നമുക്കിവിടെ പറമ്പില് കൃഷി ഉണ്ട് ഏലം
വല്യ പറമ്പൊക്കെ ഉണ്ടോ നല്ലോണം?
ആഹ പറമ്പുണ്ട് കുറച്ചു പറമ്പുണ്ട് അപ്പൊ അതിൽ തന്നെ ഏലം കാപ്പി കുരുമുള്ക് കൊക്കോ ജാതി
നിങ്ങൾ തന്നെയാണോ എല്ലാം നോക്ക അല്ലെങ്കില് വേറെ ആരെെങ്കിലും നോക്കേ ചെയ്യണോ?
ഇല്ല ഞാനും ഹസ്ബൻഡും കൂടി നോക്കും പിന്നെ കൂടുതൽ പായതൊക്കെ ഉള്ള അപ്പം നമ്മള് പണിക്കാരെ നിർത്തും
ജാതിയൊക്കെ നല്ലതാ നട്ടാല്
ജായ നല്ലതാ ജാതി ഇപ്പം ഞങ്ങൾക്ക് കായായി വരുന്നേയുള്ളു ഞങ്ങൾ നട്ടിട്ട് കുറച്ചായിട്ടേ ഉള്ളു ഇപ്പൊ ജാതിയുടെ ആദ്യൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അത് കായ് മൂത്ത് പൊട്ടി വരുന്നേ ഒള്ളു
ആ ഏലോ?
ഏലയ്ക്ക ഓരോ സമയത്തും ഇങ്ങനെ നാപ്പത് ദിവസം നാപ്പത് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ണ്ടെങ്കി പറിച്ചെടുക്ക ചെയ്യുന്നത് ഏലക്ക
ഏലക്ക ഇപ്പൊ നമ്മള് ഷോപ്പിന്ന് വാങ്ങുന്നില്ലേ നമ്മളെ ഒരു തോടായിട്ട് അതിന്റെ ഉള്ള് കുരുവായിറ്റ് അങ്ങനെ തന്നെയാണോ ഉണ്ടാവും ചെയ്യാ?
അതെ നമ്മുടെ ഏലം ഏലത്തിന്റെ ചോടിന്റെ ഉള്ളില ഉണ്ടാവണെ ചോ ഇങ്ങനെ അത് പടർന്ന് പിടിച്ച് പടന്ന് കേടക്കും ചൊ അല്ല അല്ല കുരുമുളക് മേളേക്ക് പൊങ്ങിപ്പോവാ ഏലം നമുക്ക് നിലത്ത് തന്നെ ചോട്ടിൽ പടന്ന് കേടക്കുവാ ചെയ്യാനത്
നിലത്തെന്നെ വള്ളിയായിട്ടാണോ ഉണ്ടാവാ കുരുമുളക് മറ്റേ നമ്മളെ കുമ്പളം മത്തനൊക്കെ പോലെ വള്ളിയാണോ?
വള്ളി അങ്ങനെ നീണ്ടു പോവത്തില്ല ശരം പൊട്ടുകന്ന് പറയും ശരം അതിന്റെ ചുവട്ടിലൊരു ശരമുണ്ട് അതിങ്ങനെ പൊട്ടുമ്പോ അതിമേ പൂവിടും ഓവർ നീളം ഇല്ല വല്യ ഏലൊക്കെ ആണെങ്കിൽ ഇച്ചരി നീളമൊക്കെ ഉണ്ടാവും നല്ല ഏലൊക്കെ ആണെങ്കി അന്നിട്ട് പൂവിട്ട്ട് കായ്ക്ക ചെയ്യുന്നേ
ആ
നല്ല മരുന്നടിണ്ട്ട്ടോ
ഏ
നല്ലവണ്ണം നമ്മള് കെയർ ചെയ്യണം നല്ലോണ്ണം നോക്കണം എന്നാലേ കായൊക്കെ ണ്ടാവുള്ളൂ
ആ നല്ല നനവൊക്കെ വേണോ
ആ വേനൽ കാലത്ത് ഒത്തിരി നനവ് വേണം ഒത്തിരി പേര്ടെ ഒണങ്ങി പോയി ഇത്തവണ കൊടും വേനലായി പോയില്ലേ
ആ സീസൺ കണക്ക്‌ണ്ടോ
ശരി എന്നാ ഓ
ശരിയെന്നാ ഓക്കെ ഓക്കെ ഓക്കെ